ഹലോ
കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കാറുണ്ട് ഇപ്പം കേൾക്കാം
ഇവിടെ നല്ല മഴയാണ് അപ്പൊ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട് ഇവിടെ പൊതുവെ നെറ്റ് കവറേജ് കുറവാണ്
ആഹ് ആഹ്
നല്ല മഴയാണ് ഈ ഭാത്തൊക്കെ ഇങ്ങളെ അവിടെ
ഉം ഇപ്പൊ വലിയ കുഴപ്പല്ല മഴ ഇണ്ടായിരുന്നു നല്ല മഴ ഇണ്ടായിരുന്നു ചോർന്ന്ക്ക്ണ്
ഇങ്ങൾ കയിച്ചോ
ഇല്ല ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഇവിടെ ഉപ്പാക്കും ഇന്ന് നേമ്പോയിരുന്നു സുന്നത്ത് നോമ്പ് നോക്കുവല്ലോ തിങ്കളും വ്യാഴവും അപ്പൊ പിന്നെ അങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ച് ഇഞ് കുറച്ച് കഴിഞ് ഭക്ഷണം കഴിക്കണം
ഏതായാലും നോമ്പ് തുറക്കാൻ വേണ്ടീട്ട് മൊത്തത്തില് ഫുഡ് ഉണ്ടാക്കിട്ടുണ്ടാവും ല്ലേ
ആഹ് ആഹ്
ഉ അത് ശരി ഉം എന്താ ഉണ്ടാക്കി നോമ്പ് തുറക്കാനായിട്ട്
ഇവിടെ രാവിലത്തെ ദോഷമാവ് ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ ദോശ ചട്നിയും സാമ്പാറും ഒക്കെ ആയിട്ട് അങ്ങനെ
ഉം
ഉം അവിടെ എങ്ങനെ എല്ലാരും
ആ ഇവടെ ചോറ് ആഹ് ചോറ് തന്നെ കയിക്കാ
ആഹ്
ഞങ്ങള് കഴിച്ചു
ആ കഴിച്ചില്ല നേരത്തെ കഴിക്കണം നേരത്തെ കഴിക്കണം നല്ലതാ
ഉ ഉ ഇപ്പം ഇതല് ഇപ്പം ലേറ്റ് ആകും പക്ഷെ മിക്കത് വറും അങ്ങനെ എട്ട് മണി എട്ടരന്റെ ഉള്ളിൽ അങ്ങനെ കഴിക്കും
ആഹ് നിങ്ങള് എല്ലാരും ഒന്നിച്ചാ വീട്ടിലാ?
ആ ഞാന് ആ ഞങ്ങള് ജോയിന്റ് ഫാമിലിയാണ് പക്ഷെ ഞാന് ഇപ്പം എന്റെ വീട്ടിലാണ് ഞാന് ഡെലിവറിയും കാര്യങ്ങളും റസ്റ്റൊക്കെ അയിട്ട് ഞാനിപ്പ എന്റെ വീട്ടിലാണ് ഉള്ളയ്.
ഏഹ് ആഹ്
ചെറിയാൾക്ക് ആറു മാസം കംപ്ലീറ്റ് ആവ്ണൊള്ളൂ അപ്പൊ ഡെലിവറി ടൈമില് എന്താ പറയാ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മോനും ഒരാള് യു കെ ജിയിലാണ് അപ്പൊ വിടെ ചേർത്തിയതേര്ന്നു അപ്പൊ ല്ല അപ്പൊ അങ്ങനെ എൽ കെ ജി കെ ജി മു ഫുള്ളാക്കാന്നള്ളല്ലേ അവിട ഒരു ജോയിന്റ് ഫാമിലിയാണ് എല്ലാരുണ്ട് ആഹ് അല്ലനിയന്മാരും ഒരാള എളച്ചം എളച്ചിമാരൊക്കണ്ട് ഇങ്ങളവ്ടെ എങ്ങനെ ഇങ്ങള്
ഇവിടെ ജോയിന്റാ ആഹ് ഒരുമിച്ചാ ഇവടെ ഹസ്ബൻറും ഉമ്മ ഉ പ്പ എളേച്ചന് രണ്ട് നാത്തൂന്മാര്
നാത്തൂന്മാരും ണ്ട്ലെ ഒരു വീട് ഓര് കല്യാണം കഴിച്ചില്ല?
ആഹ് കല്യാണം കൈച്ണ് ആഹ് വേറെ പോയിക്ക്ണ്.
ഉം അയ് ശരി ഇപ്പങ്ങളെ എളച് എളചമ്മാരും എളച്ചിണ്ടാവും
ഏഹ്
ഇണ്ടാവുലേ എളച്ചി എളച്ചിമാര് ഇണ്ടാവൂലെ?
എളെ എളയച്ച്ചനും എളേച്ചന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല.
അയ്ശരി
ഏഹ് മക്കള് ണ്ടോ?
ആഹ്
ളില്ലേ?
ആഹ് ഹസ്ബന്റ് ണ്ട്
ആൺ കുട്ട്യാളില്ലേ?
എന്താണ് ക് ക്ലിയർല്ല
ആൺമക്കളില്ലേന്ന്
ഇല്ല ല്ല ല്ല
അയ്ശരി ഏഹ്
ഉം
ഉമ്മണ്ടാവും പിന്നെലെ
ആഹ്
ലേറ്റ് ആവോ?
ചെലപ്പോ ഇന്ന് പിന്നെ നോമ്പായതോണ്ടെയ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചതോണ്ടേ ന്നാ അത്ര കൊയ്ക്കൂല പിന്നെ കൊർചൈഞ്ഞിട്ട് ഏഹ് പിന്നെ ഹസ്ബന്റ് പൊർത്ത് പോയി രണ്ട് പേര് ക്ലാസ്സിന് അപ്പൊ പിന്നീനെ വന്നിട്ട് അങ്ങനെ കൈക്കാചാരിച്ചു
ആഹ്
ഉമ്മേപ്പിയൊക്കെ കുറാൻ ക്ലാസിനൊക്കെ ഇങ്ങനെ പോയിക്കാണ് ഓരൊക്കെ വന്നിട്ട് എല്ലാരുംബാടെ ഒന്നിച് കഴി
ഏഹ് നിങ്ങളെ അവിടെ നൈറ്റില് ണ്ട് കുറാം ക്ലാസ്ണ്ടാവും?
ആഹ് ആഹ് ഇവിടെ നൈറ്റില് ഇണ്ടാവും
ഉം
ഇവിട്ന്ന് കൊർച്ച് പോണം ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാ കൊർച്ച് പോണം ടൗണ്ക്ക് പോണം
അയ് ശരി ആഹ് ആഹ്
അവ്ടെ മക്കളൊക്കെ സ്കൂൾ പഠിക്കലും കാര്യങ്ങളൊക്ക ആയിരിക്കുലെ?
ആഹ് മോന് യൂ കേജീ ലാണ് അപ്പൊ അയിന് മാത്രം ഹോംവർക്ക് ഒന്നുണ്ടലെ ഒന്ന് എഴുതിതൊന്ന് റിപ്പീറ്റ് നമ്മളെഴുതി കൊടുക്കണം അപ്പം അത് ഞാനി ഈ വേഗം തന്നെ ഒര് ഒരു അഞ്ച് മണി സമയാവുമ്പൊ തന്നെ ആൾ മൂന്നരക്ക് വിടും അപ്പത്തേക്കും ഇത് ന് മടിയാവും ഈ ടൈമൊക്കെ ആയാലും പിന്നെ അങ്ങനെ പത്ത്മണി വരേം
ടൈമൊക്ക ആയാ പെട്ടെന്ന് ഒറങ്ങും ചെല്പ്പൊ
ആഹ് അപ്പൊ ഞാനത് വേഗം തന്നെ അങ്ങ്ട്ട്
ഉം
ഹോമ് വർക്കങ്ങ്ട് വേഗം തന്നെ ചെയ്യിപ്പിച്ച്
ആഹ് ആഹ് ഡെലിവറി കഴിഞ്ഞു ഇന്ന്ട്ട്
ആഹ് ഡെലിവറി കഴിഞ്ഞപ്പൊ മോൾക്ക് ആറു മാസയിലെ ഇപ്പൊ ആഹ് സമയത്ത് എന്താ കോംപ്ലിക്കേഷ്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ റസ്റ്റ് ആയിട്ട് ഞാൻ എന്റെ വീട്ടിലയ്നു ഇപ പിന്നെ മോന അപ്പൊ ഇവ്ടെ ചേർത്തിയതേര്ന്നു ഇപ്പൊ പിന്നെ ഞാന് യൂ കേ ജി ഇവിടെ തന്നെ ആയിക്കോട്ടെ അങ്ങനെ അങ്ങ്ട്ട്
ആഹ് ആഹ് അയ് ശരി
ഉം ഇന്ന്ട്ട് വെക്കേഷനൊക്ക റസ്റ്റിലായിരിക്കുലേ
ഇല്ല വെക്കേഷന്റെ സമയത്ത് മോ അന്ന് ഞാൻ അവ്ടേന് അവ്ട്ക്ക് പോയീന് ഹസ്ബൻഡന്റെ വീട്ടില് പോയി വന്നു മോ വെക്കേഷൻ സമയത്ത്
ആഹ് ആഹ്
ഡെലിവറിന്റെ ആഹ് സമയത്തൊക്ക മോന് എൽ കേ ജി ആണലൊ അപ്പൊ അവ്ടെ ചേർത്തിയേതിനി
ആഹ് ബുദ്ധിമുട്ടല്ലെ അങ്ങ്ടും ഇങ്ങ്ടു ഒക്കെ
ആഹ് അങ്ങനെ ആയിന്ന് ആഹ്
ഇന്നിട്ട് എങ്ങ്ടേങ്ങിലൊക്ക പോയിരുന്നൊ
റെസ്റ്റിലും കാര്യങ്ങളൊക്കായിട്ടെ എവ്ട്ക്കും അങ്ങനെ പോയിട്ടില്ല പിന്നെ മോള്ക്ക് ഫുഡ്ഡ് കൊടുത്ത് ഇല്ല പറ്റീട്ടില്ല മോൾക്ക് ഫുഡ്ഡ് കൊടുക്കാനും ആയിട്ടില്ലലൊ അങ്ങനെ കയിച്ചു ട്രാവലായിട്ട് യിട്ട് പ്രത്യേകിച്ച് എവിട്ക്കും പോയിട്ടില്ല ഇങ്ങള് പോയിനോ
ആഹ് ഞങ്ങളെങ്ങനെ ആഹ് പെരുന്നാക്കൊന്നങ്ങനെ പോ കുടുംബങ്ങളക്കൂടി ഇങ്ങനെ പിന്നെ കോഴിക്കോട് ബീച്ച് അങ്ങനെയൊക്കെ കൊറ്ച്ച് മുന്നെ പോയിരുന്നു നമുക്ക് കുടുംബക്കാര്ണ്ട് അപ്പൊ പിന്ന അങ്ങനെ എടക്കെടക്ക് പോകും
ആഹ്
ക്ലിയറില്ല
അവ്ടം നല്ല മഴേണ് ഇവ്ടെ
ആഹ് ആഹ്
റെയ്ഞ്ച് ഇഷ്യു അല്ലെങ്കി പൊതുവേ ഇവ്ടെ റെയ്ഞ്ച് ഒന്നുല്ല അങ്ങനേണ് നെറ്റ് ഒന്നൂല്യ ഇപ്പ നല്ല മഴ ഇണ്ടായോണ്ട് ഇപ്പ അതിന്റെതുംകൂടി ഇണ്ടാവും അതെകരം ക്ലിയർവാതെ
ആഹ് ന്നിട്ട് എന്താണ് ഭക്ഷണത്തിനൊക്കെ എന്താ സ്പെഷ്യൽ ഉണ്ടോ
ഇല്ല്യ ഫുഡക്കെ ഇപ്പോ വേ ഉച്ചക്ക് ഉണ്ടാകിയ ഫുഡ്ന്നെ ചോറും പിന്നെപതല് മീൻകറിനും വരും ബീന കാരറ്റ് ഇട്ട ഉപ്പേരിയ
ആഹ് ഫുഡ് ആയിട്ടംസ് ഒക്കെണ്ടാക്കാൻ ഇഷ്ടണോ
പിന്നെ ഇന്ന് ഇൻഡ്രസ്റ്റ്ള്ളത് ഈ പുഡ്ഡിങ്ങ് അങ്ങനൊകെണ്ടാകാൻ വെല്ല്യ ഇൻഡ്രസ്റ്റാ പിന്നെ എപ്പളെങ്കിലും തോന്നുമ്പോ പൂതിയായിട്ട് പഴംപൊരി എന്തെങ്കിലൊക്കെ വെറൈറ്റി സ്നാക്സാ അങ്ങനൊക്കെ തോന്നുമ്പോ ഉണ്ടാക്ക് അല്ലാതെ അയിനായിട്ട് അങ്ങനോരോ
പ്രത്യേകിച്ച് ഹോബിണ്ടോ ഇത് എന്തിനോടാണ് കൂടുതൽ ഇഷ്ടങ്ങള് ചെലോർക്ക് ഈ ചെടി വളർത്താന് അങ്ങനെ എന്തേലൊക്കെ
ആഹ് അയിനൊന്നും ട്ടൈമ്ട്ട്ല്ല ഇൻക് പൊതുവെ ഇൻഡ്രസ്റ്റ്ള്ള ആളാണ് അയിനൊക്കെ ഇപ്പൗടെ ടൈമൊന്നയ്ന് വല്ല ക്രഫ്റ്റ് ഒര് ടൈമ് ഞാന് ക്രാഫ്റ്റൊകെ നല്ല ഇൻഡ്രസ്റ്റ്ള്ളാളേനി
ആഹ് അപ്പൊ പിന്നെ എല്ലാരും ക്രാഫ് റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടങ്ങനെ ഇൻസ്ലൊറ്റീകങ്ങനെ ഇട്ടിട്ട്
ആഹ് മറ്റേതിനൊണ്ട് ഫ്ലവേയ്സ് ആർക്ക് ഞാൻ ഒറ്റകെന്നെ ഇങ്ങനെ പെയിന്റിങ് ആയിട്ടും പിന്നെ ഫ്ലവേഴ്സ് പേപ്പറ് പേപ്പറ് വെച്ചിട്ട് ബോട്ടിൽ വെച്ചിട് അങ്ങനെ ഒരുപാട്ങ്ങനെ ഇതങ്ങനെ ഇണ്ടാക്കീനി പെയിൻ്റിങ്ങ് അതേപോലെ ചെയ്തീനി അത് പോയി പോയിട്ടൊന്നുല്ല ഞാൻ സ്വയംങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെന്നെ ഞാൻ ചെയ്തീനെ ഇപ്പം പിന്നെ ടൈമില്ലല്ലോ കുട്ടി ചെറ്യേതിനെ നോകാള്ളോണ്ട്
എന്തേ എന്താ പഠിച്ചിര്ന്നെ
ഞാന് ബി എ ഡഗ്രി അറബി
ആഹ് ആഹ് ആഹ് പിന്നെ ചെയ്തിട്ടുണ്ടാവൂലല്ല
ഏഹ് സ്റ്റിച്ചിങ്ങിന് പടിക്കാൻ പോയീനി ആഹ് ടൈമില് ഒരുവിധ എല്ലാതും ഡ്രസൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചിരുന്നു പിന്നെ ഫ്രോ ക്ക് അതേപോലെ ചുരിദാറൊകെ മൂന്ന് ട്ടൈപ് എല്ലാം പഠ്ച് ആഹ് സമയത്ത് ഭയങ്കരതീല് ഒക്കെ അടിക്കൊക്കെ ചെയ്യും പിന്നെ അയിന്റെ ട്ടെച്ചകെ വിട്ടിട്ട് ഞാന് അട്ചാലട്ച് പോയീന്ന് തോന്നുന്നു
ആഹ്
എന്താണ് നിനകെന്താണ് ഹോബി
ആഹ് ആഹ്
ഉം
ഞാന് മദ്രാസേല് ടീച്ചറായിട്ടങ്ങനെ പോകും പഠി
ഉം വർക്കെയ്യാ ഇങ്ങളെന്തേ കുക് പഠി കോളിഫികേ ഇങ്ങള് പഠ്ചെൻ
ഞാന് പ്രിലിമിനറി അറബിക്ക്
ഉം
മ്മ്മ് ആഹ് പിന്നൊരുള്ള രണ്ട് ഫുള്ളാ ക്കീട്ട്ണ്ടാവൂലല്ലേ
ഏഹ്
എന്താ
ഈ അഫ്ളലിന് അഞ്ചു വർഷത്തെ കോഴ്സല്ലേ
ആഹ് ആഹ് അഫ്ള് അഫ്‌ളല് ചെയ്തിട്ടില്ല
ഡിഗ്രി ചെയ്തിട്ടില്ല
അത് ശെരി
ഇങ്ങോട്ടേക്ക് ദേ
മ്മ്
ഇൻഷാ അള്ളാഹ് ചെയ്യണം
അടുത്ത് തന്നെ
ആഹ് ആഹ് അടുത്താ
ഉം ഉം ഉം ങ്ങോട്ട് വന്നിട്ട് വേണല്ലേ ഫുഡ്‌കഴിക്കാനൊക്കെ
ആഹ് ആഹ് എന്നാ ശെരി ന്നാ
ആഹ് എന്നാ ശെരി ആഹ്